ന്തോ ഹലോ. ആഹ് കേക്ക്ന്നണ്ട് എന്നെ കൊറെ വിളിക്ക്യാൻ നോക്കിയായിര്ന്നോ.
കെര്ന്നു ഇല്ല ഇപ്പൊ അതൊക്കെ വിളിച്ചിട്ടേ ഉള്ളു.
ആണല്ലേ ആഹ് എൻ ത്ത് മസ്സേജ് ഉണ്ടായിരുന്നു വിളിച്ചിട്ട് ബിസ്യാ ബിസ്യാന്നും പർഞ്ഞിട്ട് കൊറെ നമ്മര്. അതാ ചോയ്ച് ആഹ്.
ഏഹ് വേറെന്തെക്കണ്ട് വിശേഷം.
ആഹ് വേറെ എന്ത് വിശേഷം ഇങ്ങനെ പോകുന്നു മഴ്. ഴയല്ലേ നമ്മുടെ ഇപ്പഴ്ത്തെ വിശേഷം നല്ല മഴയാണ്. ആഹ് ഇ ഞങ്ങക്ക് രണ്ടൂസായി തൊടങ്ങീട്ട് ഭയങ്കര മഴയാ.
ഓഹ് ആണോ.
ആഹ് വട്ന്ന് വീട്ട്‌ല് പൊർത്തോട്ടെറങ്ങണ്ട.
അവിടെ എങ്ങനെ മയ പെയ്തയ്ഞ്ഞ എന്തങ്കു ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെന്തങ്കുള്ള ഏരിയാണോ.
അല്ലല്ല ഞങ്ങള് കൊർച്ചു കൂടി ശബരിമലക്ക്യട് ത്ത ഞ്ഞങ്ങളെ വീട് അപ്പം നമുക്ക് അങ്ങനെ കൊർച്ച് ഹൈറ്റ് ഉള്ളതോണ്ട് വെള്ളപ്പൊക്കം പോലെയുള്ള.
ഓക്കെ ഓക്കെ ആഹ് മൻസ്സിലായി. അപ്പൊ പിന്ന ഇന്നലെം നല്ല മയയായിരിക്കും അല്ലേ. ഹലോ.
കേക്കുന്നുണ്ടോ.
കേക്കുന്നുണ്ടോ ആഹ് ആഹ് അ കട്ടായി പോവ്ന്ന്. കേട്ടില്ല കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ ആഹ് ണ്ട് ണ്ട് പർഞ്ഞോ പർഞ്ഞോ.
അതെ കണക്ക് ഓട്ടോമാറ്റിക്കക്കണ്ട് വൈഫിയൊന്നു ഫൈഫയ അതാ ഞാ ചോയ്ച്ചെ കേക്കുന്നുണ്ടോന്ന്.
ഓക്കെ അപ്പോ ഇന്നലെ മയണ്ടാവലേ അവ്ടെ.
ആഹ് ഇവിടെ മഴയ്ണ്ട് ഇവിടെയിപ്പ കണ്ടിന്യൊസായിട്ട് മഴയാ മഴയോട് മഴയാ.
ഇവിടെ കയിഞ്ഞ് ഒരാഴ്ച അങ്ങനെ മഴണ്ടായിട്ടില്ല ഒരു മഴക്കാലാണെന്ന്. പറയാനുള്ളരു മഴയൊന്നും ഉണ്ടായിട്ട്ല്ല.
ഇല്ലയോ.
പക്ഷെ ഇന്ന് നല്ല മഴ വന്നു.
ആണല്ലേ ഇവിടെ ഞങ്ങക്ക് ജൂൺ മാസം മുമ്പേ നമുക്കിവിടെ മഴ തുടങ്ങി. സാധാര്ണ ജൂണൊന്നിനാണ് നമുക്കിവിടെ മഴയെങ്കില്. ആഹ് മെയ് ഒരു പകുതിയായപ്പോഴേ നമുക്ക് ജൂൺ മാസത്തിൻ്റെ മഴ തൊടങ്ങിട്ട്ണ്ടായി പിന്നെര് ജൂണൊരു പത്താന്തിക്ക് ശേഷം ഇപ്പാ ഒരു. ച്ചക്ക് ശേഷായി മല പിന്നീ കയിഞ്ഞൊരു നാലൂസ അടുപ്പിച്ച് നമുക്ക്. മ മഴയൊന്നു ഇല്ല ന്നല്ല അത്യാവശ്യം വെയില് കാര്യങ്ങളൊക്കെ ണ്ടായിര്ന്നു. പിന്നെ ഇങ്ങോട്ട് രണ്ട് മൂന്നൂസായി നി നിർത്താണ്ടങ്ങ് മഴെയാ അത് വെള്പ്പിന് തൊട്ടേ മഴെയാ
അതെ ഇപ്പം ഇവ്ടെ ക്കെ ഇങ്ങെനെ പെയ്യ്ന്നത് കൊണ്ട് ഇപ്പാന്ന് ശരിക്കാെന്ന് ഭൂമിയൊക്കെ നനഞ്ഞത്
അയ്യോ ഇവിടെ കു ന്നാ കുതിർന്ന് പോയി ഞങ്ങളൊക്കെ കുതിർന്നിരിക്കാ ആഹ് ആഹ് ഞങ്ങക്ക് ഇവ്ടെ വന ആഹ്
ചൂടാണ് ഇന്നാന്ന് കൊറച്ചൊരു നല്ലൊരു തണുപ്പ് കിട്ട്യേത്
ഇവിടെ ഞങ്ങക്ക് ചൂട് വെരും ആഹ് ഇവിടെ ഞങ്ങ്ക്ക് ചൂട് എപ്പഴാറ്യോ ഇപ്പൊ നല്ല മഴയാണ് നമ്മളിങ്ങെനെ വെറക്കെന്ന് വിചാരിക്കട്ടെ ആ ഒര് മഴ മഴ മാറി പെ സൂര്യനുദിച്ച് കഴിഞ്ഞാ നല്ല ചൂടാ പക്ഷെ പൊതുവേ പൊതുവേ നോക്കാണെങ്കിൽ ഞങ്ങൾടെ ഈ ഞങ്ങൾടെ ഈ ഏരിയ ഭയെങ്കെര കാമാൻ കൊയറ്റാൻ കൂള് ഒരുര്താ കാര്ണം ഞങ്ങള് വന പ്രദേശേര്യാണ് ശബരിമല വനം നമ്മൾടെ ഇവ്ടെ അട്ത്താ അപ്പം പൊതുവേ ഇവിടെ വനം അട് ത്ത്ണ്ട് പിന്നെ ഏറ്റവും കൂടുതല് ഇത് റബെറ് വെച്ച് ചെയ്റ്റുള്ള സ്ഥലാണെ അ ഫുള്ള് മരങ്ങളായതുകൊണ്ട് നമ്ക്ക് എപ്പഴും ഒരു ആഹ് അതായത് ഇവിടുന്ന് ഞങ്ങള് എടെക്കെക്കെ എറണാകുളം പോവും
ആഹ് ആഹ്
എറണാകുളം പോയി കഴിയുമ്പം ഞങ്ങക്കാർക്കും അവിടെ നിയ്ക്കാൻ പറ്റത്തില്ലാ അവിട്ത്തെ ചൂട് അവിട് അയ്യോ അവിട്ത്തെ ക്ലൈമെറ്റ് പിടിക്കില്ലെന്ന് മാത്രല്ല അവിട്ത്തെ ചൂട് അവിട്ത്തെ പൊലൂഷനാെന്നും പറ്റ നമക്ക് ശാസം മു ട്ടും നമുക്ക് നമ്മുടെ വായുവിന് ഭയെങ്കെര ചൂടാ അവിട് ത്തെ നമുക്ക് ഭയെങ്കെരെ ബു ദ്ധിമുട്ടാ അമ്മക്ക് ഭയെങ്കെരെ ശാസം മുട്ട്ലാ പ ഒട്ടും പറ്റില്ല കാര് അത അതായത് നമ്മള് ഈ ഞങ്ങൾടെ ഈ ഏരിയേല്
ഈ ഒര് ആ ഏരിയേല് താമസിക്കുമ്പം ഞമ്മക്ക് പാെർത്തുള്ളെ ഒര് പെന്നെ എന്താ പറയാ അതു ആയിട്ട് നമ്ക്ക് ടച്ചെയ്യാൻ പറ്റൂലായ്രിക്കും
അയ്യോ പറ്റുന്നില്ല ഭയെങ്കെരെ വിമ്മിശ് നമ്ക്ക് ഭയെങ്കെരായിട്ട് ഈ ആസ്മകാര്ടെ അവസ്ഥയാ നമ് ക്ക് പറ്റത്തില്ല നമ്മൾ ഞങ്ങൾ പോകും പോകുമ്പോ ഞങ്ങൾ രാ വെള്പ്പിനേ ഇവിടെന്ന് പോണേ പോയിട്ട് ഒരു പത്തെര പതിനൊന്നാവുമ്പഴേ പറയും പെട്ടെന്ന് പെട്ട കാര്യം ൻക്ക് പെട്ടെന്നാ ത്ത്ക്ക് പെട്ടെന്ന് പോവാ ഞങ്ങവ്ടെ നി ക്കത്തില്ലാ ഒരു ശകലം നിയ്ക്കത്തില്ലാ നമ്മള് ഓട്ടും ഞങ്ങളവിട്ന്ന് വാ വണ്ടി ഓ ട്ടു പോരും നമ്മളവിടുന്ന് ഒരാള്ടെ വീട്ടി സ്റ്റേ ചെയ്യാൻ നിക്ക ല്ല കാര്ണം ഇവിടെന്ന് പറയുമ്പം നമ്മള് ശുദ്ധവായു
അതെ അതെ ആ വായു നമ്ക്ക് നമ്മ കിട്ടാണ്ട്ക്കു ക്കുമ്പം ഒറ് വെഷ്മം വെരും ഒര് എന്താ പറയ ഒര് ആഹ് ഒര് ബുദ്ധിമുട്ട് അനുഭവപ്പെടും
ആഹ് അതെ അതെ ഭയെങ്കെരവാ അപ്പ അത് മാത്രല്ലെന്നേ ഇവടെ പൊലൂഷൻസ് സൗണ്ട് പൊലൂഷൻ കാെറവാ നമ്മൾ ഉള്ളേര്യാവുമ്പം ടൗണേര്യ പോലെ അങ്ങ് പ്പെഴും നോയ്സില്ലാ ഒച്ചപ്പാടില്ലാ ഇവടെ ഭയെങ്കെരെ കാമാൻ കൊയെ അതായത് ഇപ് ഫയെങ്കെരെ സൈലന്റേരിയാണേ ഇപ്പം ഞങ്ങടെ വീ ട്ടീന്ന് ഏഹ് ഇപ്പം ഒന്ന് ഒരു ഗ്ലാസ് താഴെ വീണാ അപ്പർത്തിരിക്ക്ന്നാൾക്കത് കേക്കാം പറ്റും അങ്ങെനെ അത്രീം കാ കാമാ ഇവിടെ ഇപ്പം ഞങ്ങടെ ഈ ദേശെത്ത് റോഡ്ണ്ട് എല്ലാം ഒണ്ടെങ്കിലും മെയിൻ റോഡ്ൻ മെയിൻ റോട്ടീന്ന് ഞങ്ങളൊരു രണ്ടര കിലോമീറ്ററുള്ളിലാ രണ്ട മൂന്ന് കിലോമീറ്ററ് ഉള്ള്ലാണ് ഞങ്ങക്ക്‌വ്ടെ ജില്ലാ പഞ്ചായത്ത് റോഡൊക്കെ ആണെങ്കിലും ഇവിടേക്കുള്ള സർവീസ് ന്ന് പറയ്മ്പം നമ്മള് സ്വന്തമായിട്ട് ആൾക്കാര് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതും പോകുന്നതും അല്ലെങ്കി ഒരാള് ഓട്ടോ വിളിച്ച് വരുന്നതും ഒക്കെയാണ്
അല്ലാതെ എപ്പഴും കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി പോവാ അല്ലെങ്കില് എപ്പഴും ഹോണടിക്ക്യാ ഇങ്ങനെയുള്ള ഒന്നുവില്ല ഇല്ലില്ല നമ്മള് ഭയങ്കര കാമായിട്ടിരിക്കുന്ന അതായത് ആഹ് ഇര്ക്ക്യാ അതായത് ഞാന് ഇപ്പൊ ഒരു നാല് വർഷായിട്ടൊള്ളൂ നാലായിട്ടില്ല ആഹ് നാലായി ആഹ് നാലാവുന്നെയുള്ളൂ ഇപ്പം ഞാൻ നാട്ടി വന്നത് ഏകദേശം ഒരു പത്തിരുപത് വർഷം മുമ്പേ ഞാൻ നാട്ടിന്ന് പഠിച്ച് ജോലിക്ക് പുറത്തു പോയതാ
ഓഹ്
ഇവിടുന്ന് ഞാൻപം ഡെല്ലിയാ ഡെല്ലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈ പോപ്പുലേഷനോ ഹൈ പൊല്യൂഷനുള്ളൊരീ സ്ഥലമാണല്ലോ അപ്പം ഞാന് അവ് ആഹ് ഞാൻ അവിടെയായിരുന്നു അതായത് രണ്ടായിരത്തി ഒൻപത് മുതൽ അവിടെയാ ദേ ഇവിടുന്ന് ഞാൻ അവിടെ ചെന്നഴിഞ്ഞപ്പോ എനിക്ക് ആദ്യത്തെ ഒരു മൂന്നാലു മാസം നമുക്ക് ഞാനോർത്ത് യ്യോ പിടിച്ചു നിക്കാൻ പറ്റുന്ന അവിടുത്തെ ചൂട് അവിടുത്തെ തണുപ്പ് അതേപോലെ അവിടുത്തെ പൊലൂഷന് അവിടുത്തെ ഭയങ്കര സൗണ്ട് ആഹ് ചെവിയൊക്കെ ഇങ്ങനെ കുത്തിക്കീറുന്ന വേദന നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഭയങ്കര ന്ന് വെച്ചാ ഭയങ്കര ബുദ്ധിമുട്ടാ നമുക്ക് പറ്റില്ല
അതെ അതെ
അവിടവുവായിട്ടങ്ങ് നമ്മൾ നല്ല ഇതായി ഏഹ് നുമ്മളെ അറ്റാച്ചിടായി എല്ലാവായി പിന്നെ അങ്ങനെ ഭയങ്കരവായിട്ട് നമ്മൾ അവിട് അവിട് ത്തെ ഇതു ആയിട്ട് ക്ലൈമറ്റുവായിട്ട് പിടിച്ചു നമ്മളെല്ലാം ഓക്കെയാ അവിടുന്ന് പോന്ന് അവിടുന്ന് പിന്നെ നമ്മളിങ്ങനെ വല്ലപ്പം രണ്ട് കൊല്ലം കൂടുമ്പോഴൊക്കെ അവധിക്ക് വരുവൊള്ളായിരുന്നു ല് പിന്നെ ആഹ്
ഇങ്ങനെ എല്ലാകുമ്പോ ഒരു ഫംഗ്ഷനൊക്കെ കൂടുമ്പോ ഒരു ഭയങ്കര ഒരു ഇതണ്ടാവും അല്ലേ
ആഹ് ഫംഗ്ഷൻ ഒക്കെ സാധാരണ വരാറില്ല ഈ വീട്ടിലേക്ക് കാരണം എന്ന് വെച്ചാ നമുക്ക് അതിനനുസ രിച്ചുള്ള അവധി കിട്ടില്ല ഞാൻ നേഴ്സാണേ നേഴ്സ്ന്ന് പറയുമ്പോൾ ആഹ് നമുക്കവിടെ അവധി കിട്ടുകാന്ന് പറയുമ്പം നമ്മടെ സൗകര്യത്തിന് അവിടെ അവധി ഇല്ല ആഹ് അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ
ക്ക്ന്നൊക്കെ പറഞ്ഞാല് ശെരിക്കും പറഞ്ഞാ മാലാഘമാറാണ് ഞങ്ങളെ ഞങ്ങളെ ഭാഷേല് പറഞ്ഞാൽ അതൊരു മാലാഘമാ
അത് ആശുപത്രിയിൽ വരുമ്പോ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാലാഘമാര്
അല്ല അതിപ്പോ എവിടെ കണ്ടാലും അവര് അമ്മ അതുപോലെ തന്നെയാണല്ലോ ഞങ്ങള് കാണണ്ടത്
എന്തുവാ ഈ മാലാഘമാരുടെ ഇതെന്ന് പറയുമ്പം ഞാൻ അൻ കൊറോണ ടൈമില് ഈ രണ്ടും ഞങ്ങൾ അനുഭവിച്ചതാ രണ്ടും അനുഭവി ച്ചെന്നു വെച്ച് കഴിഞ്ഞാല് ആശുപത്രിയില് ഞങ്ങള് പ മാലാഘയും ദൈവവും ദൈവദൂതയൊക്കെ ആയിരുന്നു ഞങ്ങളെ ഭയങ്കര റെസ് പെക്റ്റായി. ആ ഞങ്ങള് ആശുപത്രീന്ന് പുറത്തിറങ്ങി ഞങ്ങളെ കാണുമ്പോ ഓടും ആൾക്കാര് കൊറോണ ആഹ് കൊറോണ ടൈമിൽ ഓടി ആഹ് ആഹ് അവര് പറയും അവര് കൊറോണ പേഷ്യൻസിനെ നോക്കുന്നാ അപ്പം നമ്മള് കൊറോണ വൈറൻസ് സ് നമ്മടെ ദേഹത്ത്ണ്ട് നമ്മൾ ട്രാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ നമ്മുടെ അടുത്ത് വന്നു വർത്താനം പറയുമ്പോ നമ്മുടെ ശരീര ത്തൂന്ന് നമ്മുടെ കയ്യീന്നും അവർക്ക് പിടിക്കും അതുകൊണ്ട് ഞാനൊരു നേഴ്സല്ലാ അങ്ങനെ നമ്മളെ ആഹ് ദേശത്ത് എന്തിന് പറയണം നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ആ വീട്ടില് അവിടത്തെ ആൾക്കാര് ആ ദേശ ക്കാരാരും ആ വാതിൽ തുറക്കില്ല നമ്മള് ആ ടൈം അവർക്കറിയാം ആഹ് ടൈം ആകുമ്പഴ്ത്തേനും അവരുള്ള സ്പിരിറ്റും കുന്തമെല്ലാം കൊണ്ട് ഒഴിച്ച് വ
അതെ ശ, രിക്ക്‌ പർഞ്ഞാല് അന്ന ത്താ ഒരു കൊറോണാന്ന് പറയുന്നത് കൊറോണ വന്നിട്ടല്ല, ആൾക്കാർ മരിക്കുന്നത് മരിച്ചത് ശരിക്കു പർഞ്ഞാല് കൊറോണ വരൂന്ന് പേടിച്ചിട്ടാ പേടിച്ചിട്ട് ബ്ളോ ടോ അറ്റാക്ക് വന്നിട്ടാണ് അല്ലാണ്ട് കൊറോണ അതെ അതെ നമ്മള് മനസ്സില്ചി ന്ത കൊടുക്കുന്നുണ്ടോ നമ്മള് എപ്പോളും നമ്മള് തലയിലൊരു ചിന്ത കൊടുക്കൂ എന്ത് നമ്മള് മരിച്ചു ഓ നമുക്ക് കൊറോണ വരുവോ കൊറോണ വരുവോ ആ ഒരു ചിന്ത നമ്മളെപ്പോഴും കൊടുത്ത് കൊണ്ട് വന്ന് കഴിഞ്ഞാൽ അത് ശരിക്കു പറഞ്ഞാൽ നമ്മെളെ മനസ്സിനൊന്ന് ബാധിക്കും നമ്മുടെ ശരീരത്തിനെ മൊത്തായിട്ട് അതൊന്ന് ബാധിച്ചു, അല്ലാതെ കൊറോണ വന്നിട്ടല്ല ആൾക്കാർ മരിച്ചത് ന്ന്
ഒത്തിരി പേര് പ്രായം ചെന്നവരാണ് ഏറ്റവും കൂടുതൽ പേര് ആ പ്രായം ചെന്ന ഒത്തിരി പേര് ആ ടൈമില് ഒരു പനി വന്നപ്പോഴത്തേക്കെന്നെ അവര് പേടിച്ചറ്റാക് വന്ന് മരിച്ചു
അതെ, അ അങ് അവര് അവരെ മനസ്സിൽ കൊടുക്കുന്നതു അങ്ങനെയായിരിക്കും
ആണാണ്. അതുപോലെ തന്നെ നോർത്ത് സൈഡില് ഞങ്ങള് നിന്ന സമയത്ത് അന്നേരം ഈ കൊറോണ ടൈമിലാണ് അവിടെയുള്ള ആൾക്കാര് ആരെയാണ് കാശുള്ളവര് ആരാണ് കാശില്ലാത്തവരും തിരിച്ചറിഞ്ഞത് സമയം കൂടിയ ആ സമയം കൂടിയായിരുന്നു ആ ടൈമി - ലൊക്കെ. ഉം അങ്ങൻത്തെ ഒരു
ഒരു സമയത്ത് ദൈവം എല്ലാവർക്കും ഒരുപോലെയ കൊടുത്തത്. അത് ഒരാ അതെ ഒരാക്ക് കൊറോണ വന്നണ്ച്ച് അവര് പൈസക്കറാണ് അവർ വേ അതൊന്നുല്ല അതെല്ലാവരും ഒരുപോലെയാണ് ആ സമയത്ത് കണ്ടത് ജാതിമത്
ഒന്ന് യ്യോ ന്റെറെപൊന്നെ ഞങ്ങൾ നാഴ്സുമാര് തന്നെ എത്ര പേര് പേഷ്യൻസ് നോക്കി കൊറോണ ബാധി
അന്നത് അ നല്ലൊരു ജീവിതായിരുന്നു പക്ഷേ പഠിച്ചു, ജീവിതത്തിൽ കുറച്ച് നല്ലൊരു ഭാഗം പഠിച്ചത
ആഹ്‌ അത് മനുഷ്യര് കൊറെ കൊറെ അന്ന് അതിനു ശേഷാണല്ലോ ആൾക്കാര് ശരിക്കും മനുഷ്യരെന്താണ് ങ്ങനെ ആയിരിക്കണന്നൊക്കെ ഒരു പരിധി പഠിച്ചത് ഒരു പരിധി
ങ്ങനെയാന്നൊന്നും ആർക്കും പറയാകയ്യൂല
ഓ അതൊന്നുംല്ല നീ ഇപ്പ ഴത്തെ ജനറേഷനൊക്കെ നമ്മള് പറ നമ്മളങ്ങോട്ട് പറഞ്ഞതിരി ച്ച് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും. ആ തൃടിമേള നമുക് ആ ഇപ്പോഴജനറേഷ് എങ്ങനെ പഠിക്കണോ എന്നുള്ള കാര്യൽ നമുക്ക് തന്നെ അവരെ എങ്ങനെ പഠിക്കണമന്ന് ആലോചിട്ട് തലപുണ്ണാക്കാ
അതെ അതെ അവർക്ക് ഇപ്പ എന്താ വേണ്ടെ ഫോ ഫോണിലുള്ളതാണ് ജീവിതംന്ന്റിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് ഫോണിനുള്ള ഇത് കൺ
വടെ എൻ്റെ ഒരു കുഞ്ഞിപ്പെണ്ണുണ്ട്
ഈ സൗണ്ട് പാടില്ല, ഈ സൗണ്ട് പാടില്ല
ആഹ്
ഇങ്ങനെ ഫോണ് വിളിക്കുന്ന സമയത്ത് ഈ സൗണ്ടൊന്നും പാടില്ല ശരിക്ക്‌ ആഹ് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ
ആഹ്‌ ഇതിപ്പം എന്റെ മോളാകത്തിരുന്നാ അവള് വഴക്കടിച്ച് പൊറത്ത് വന്നതാ
ആഹ്‌ ആന്നാഓക്കേ ടൈം ഓക്കേ ഓക്കെ
ആഹ്‌ ശരി എന്നാ